ഹലോ
ഹലോ ആഹ് ഇപ്പ പറ്റ്ണ്ട് ഇന്നാള് എന്തോ ഇതായതായിരിക്കും. അല്ല നമ്പറ് മാറിയോണ്ടേ ഞാൻ പെട്ടെന്നത് ശ്രദ്ധിച്ചിട്ടൂല്ല ഞാൻ ആദ്യൊക്കെ കൊറേ മുന്നെക്കെ മറ്റേതന്നേന് വിളിക്കല്
ഉം ഉം ഞാന് പിൻ പിന്നെ പറയാനും മറന്നേണ് വേറെള്ളോർക്കൊട്ക്ക ഞാനിങ്ങനെ ഈ നമ്പറ ച്ചൊടുക്കും അൻക്ക് പിന്നെ പറയാനും മ
ഞാനാങ്ങനെ ശ്രദ്ധിച്ചില്ല അയിന് മുന്നൊക്കെ ശ്രദ്ധിച്ചീനി മക്കളെന്താക്കാ അജ്ജു വിജ്ജും
അവിടെണ്ട് ഞാൻ അങ്ങാടി പോയപ്പോ റംമ്പൂട്ടാൻ വാങ്ങീനി അപ്പൊ അതൊക്കെ തിന്നിങ്ങനെ ഇരി ക്കാ ഓൽക്കത് കിട്ടിയാ പിന്നെ മതിയാവൂല അത്‌ ഫുള്ളങ്ങട് തീർക്കണം ഹും.
ആഹ് അഹ്
എന്നട്ട് കൊറേണ്ണം തിന്ന്ണ് ഞാനന്നട്ട് ബാക്കി ഇട്ത്ത് വെച്ചത. എന്നട്ട് പിന്നീം മാണ പർഞ്ഞിങ്ങനെ നിക്കേ ഞാന് വേഗിങ്ങട് പോന്നതാ.
ഏഹ് എഹ്
ഇട്ത്തു വെച്ച ഒക്കപ്പാടെ തീർക്കൊ വിചാരിച്ച്. പിന്നെന്താ
പിന്നെന്താ ചായകുട്‌ച്ചോ
ചായ കുടിച്ചില്ല അവര് ഇതുണ്ടാക്കി സ്നാക്സ്.
ആഹ് എന്താണ് എണ്ടാക്കിയേ
ആഹ് അത് സീമോള് വിളിച്ചിണ്ട്. ഷെയ്മോള് വിളിക്കെണ്ട് ഇന്റെ ഫോണിന് എന്തോ ഒരു കംപ്ലൈന്റ്.
ഉമ്മാനോട് അങ്ങനെ പറഞ്ഞതാ
ആഹ്
ഏഹ് ഈ വർക്കിനെ പറ്റിയൊന്നും പറഞ്ഞിണ്ടാവിലല്ലേ
അതൊന്നും ഞാൻ പറഞ്ഞില്ല
പറഞ്ഞാലും ചെലപ്പോ ചെലർക്ക് ഇതാവൂല ഉം ദിതിപ്പ ആര്ക്കായാലും ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ തോന്നുള്ളൂ. ഇതിപ്പ എന്തെ കോൾ ചെയ്തി
ഉം
ഇവിടെ നല്ലൊരു തണുത്ത കാറ്റും. മഴയെക്ക തന്നെ മഴ ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചോർന്നണ് ഉച്ചക്ക് ഞാൻ ഞാൻ ചോറു കൊണ്ടോന്നിട്ടും ഇല്ലേയ്നി ഇന്ന് എനീക്കാനാക്ക ഒന്ന് ഇതായി രാവിലെ ഭയങ്കര ക്ഷീണം എന്തൊക്കെ
ഉം
അപ്പൊ പിന്നെ ഇക്ക പറഞ്ഞ് ചോറിണ്ടാക്കണ്ട എന്നാല്. അപ്പൊ രാവിലത്തെ മാത്രം ആക്കി
ഉം
പിന്നെ രാവിലത്തന്നെ ആഹ് കൊണ്ടോര്ലേനി പിന്നെ ഉച്ചക്ക് ഇഞ്ഞിപ്പോ അത് കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ച്. പൂരി ആയിനി രാവിലെ ആ‌ക്കിയത്. ഉച്ച ക്കും അത് തിന്നണ്ടാന്ന് വിചാരിച്ച് എണ്ണയല്ലേ
ഉം
അപ്പൊ രാത്രി വേണെ ഇക്ക വന്നിട്ട് തിന്നോളും കാന്റീത്തെ ചോറാണെ അധികം തിന്നാനും കഴിയുന്നില്ല ഒര് സാമ്പാറും പിന്നെന്തോ ആഹ് കോവക്കേന്റെ ഉപ്പേരിയും ഒന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവൂല
ഇന്നാണ് ഞാൻ കൂടെയുള്ള ആരോ ഒന്നും കാര്യായിറ്റ് കൊണ്ടുന്നിട്ടുല്ല അങ്ങനെ ഓല കറിന്തൊക്കെ എടുത്തു കയി കൂട്ടല്ല ഇന്നലായാനെ. കാന്റീനിലെ ചോറ് വാങ്ങാണെങ്കില് ഓരുടെ ആരുടെയെങ്കിലുമൊക്കെ കറി ഇന്ന് ആരും കാര്യായിട്ട് ഒന്നും കൊണ്ടുന്നില്ല പിന്നെ ചമ്മന്തി ഇണ്ടേനി
ഉം അവിടെ പോയാ തിന്നല് എല്ലാരും ഉം
എല്ലാരും കൂടെ ആ കഴിക്കാൻ തന്നെ താഴെ മെസ്സില് ഇവിടുന്ന് അല്ല ചോറ് കൊണ്ടോ ന്നാണ് ഞാൻ ഇവിടന്നങ്ങ് കഴിക്കല് താഴെ പോവലില്ല എനിക്ക് ഇവിടുന്ന് എസ് ബ്ലോക്ക്ന്ന് കൊറച്ച് അങ്ങോട്ട് പോവാന് കൊറച്ച് പണിയാ
ഉം ഉം
അപ്പൊ പിന്നെ ഞാന് ഇവിടുന്ന് തന്നെ അങ്ങ് കഴിക്കലാ കൊണ്ട് വന്നാണെങ്കില് കൊണ്ടരാത്ത ദിവസം മാത്രം ഓലെ കൂടെ പോവും അപ്പൊ നോക്കുമ്പോ ചോറ് കഴിച്ചു കൈഞ്ഞാരെ പിന്നെ ഫുള്ള് മഴ നല്ലാ നനഞ്ഞ് നല്ല കാറ്റുള്ള ശക്തിയായ മഴ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ എല്ലാരും മഴ ഒന്ന് അങ്ങട്ട് ചോർന്നാലോന്ന് വിചാരിച്ച് അത് ചോരുന്നില്ല പിന്നെ അവിടെ എത്താനും നേ രം വൈകും പിന്നെ ആ മഴ മഴയത്ത് തന്നെ കൊടയും ചൂടി പോന്നു
ആഹ്
നാളെ ഇൻഷാ നാളെ ലീവ് കിട്ടീട്ടും ഇല്ല നാളെ ലീവാണെങ്കിൽ ഞാന് രാവിലെ പോണോന്ന് വിചാരിച്ചീനി
ആഹ് എന്നാപ്പൊ ചക്കര പോണോ പറഞ്ഞിട്ട് എന്നാന്ന് പറഞ്ഞീല്ലലോ ശനിയോ ഞായറോ
എങ്ങനത്തെ മറ്റേ ആഹ് അത് അടുത്ത ആഴ്ച മറ്റൊ ആക്കാന്ന് ഒക്കെല്ലാന്നോ പറഞ്ഞിന്
ആഹ്
ചിന്നയും ആഹ് ചിന്ന അടുത്ത ആഴ്ച തോന്നുണെ ചിന്നക്ക് എന്തോ പരിപാടികളാ അപ്പൊ
ഉം
ബീച്ചിലോ എന്നെങ്കിലും കൂടാം മഴയാണെങ്കി നടക്കുവൊന്നുവില്ല
മഴ ആയ ബീച്ചും ഒരു രസം ഉണ്ടാവൂല
ഉം മയെണെറ്റെ മാൾന്റെറ്റെ
ആഹ്
പക്ഷെ മാറില്ലന്ന കൊണ്ട് പോകാനും പറ്റില്ലല്ലോ എല്ലാ
അതാണ് അയിനെയും കൊണ്ട് പോണെങ്കിൽ കൊറച്ച് ടാസ്ക്കാ
ഉ അല്ലെ അയ്നുട്ടനെ അനസിന്റട്ത്ത് ഏൽപ്പിച്ചിട്ട്. ഓക്കും പോരന് അപ്പ ഓക്ക് സമാധാന ഇണ്ടാവും ഇല്ലേ കുറെ നേരം പിന്നെ അതെല്ലാം ഓൻ നോക്കണ മാതിരി എല്ലാർക്കും കൊറെ നേരം ഒന്നും കയൂലല്ലോ അവിടെ ഉള്ളോൽക്കും മനസിലാണെങ്കിലും പോണെങ്കിലൊക്കെ ആണുങ്ങൾക്കാകുമ്പോ പള്ളിയിലോ അങ്ങനൊക്കെ പോകണ്ടി വരില്ലേ
ഉം എവിടെ ആക്കി പോവാൻ പറ്റൂല അനക്ക് ഞ്ഞി ആഹ് അത് ചോദിക്കണ്ടാ
കക്കാടം പോയയിൽ പോണംന്നുണ്ട് കക്കാടംപൊയിൽ നമ്മുക്ക് ഒരുസം നോക്കാം മുക്കത്തുന്നൊക്കെ ബസ് ഉണ്ടാവല്ണ്ട് കെ സ ർ ടി ഒരീസം രാവിലെ
ഉം കുരിശ്ശ്മല കേയറണൊല്ലേ
ആഹ് കുരിശുമല നല്ല കാറ്റും തൊക്കാണ്
ഉം
പക്ഷേ ഗുരിശ്മലേക്കെ പിന്നെ അതു വരെ ഒന്നും കെ എസ് ആർ ടി സി ഉണ്ടാവൂലല്ലോ
ആഹ് അവിടുന്ന് കൊറച്ചോരു ഉള്ളോട്ട്ണ്ടല്ലോല്ലേ
ള്ളോ ട്ടിക്ക് പോണ്ടിയേരും അപ്പളൊന്നും ലോട്ട്ള്ള
അറിയില്ല പക്ഷെ ചെറിയ റോട്ടികൂടൊക്കെ പോവ്വേ നമ്മള് ഇന്നാലെ ആ റിസോർട്ട് പോയപ്പോ ആ റോട്ടിലൂടൊക്കെ കേ സ് ആർ ടി സി
ആഹ് അയില് കെ സ് ആർ ട്ടി സി വന്നല്ലല്ലേ അതൊക്കെ പോയ്പോ ചെറിയ റൊട്ടല്ലല്ലേ
ഉം ഉം മലയാള യൂട്യൂബ ഫോണായി ഒരു പെണ് മെസ്സേജ് അയച്ചീണ്
ആഹ് ഇക്കിതിന് മുന്നേ അതേപോലെ ഒരു പെണ്ണ് മെസേജയച്ച് അങ്ങനെ വിളിച്ച്
ഉം ഞാനിങ്ങനെ ഗ്രൂപ്പില് ചോയിച്ച് പിന്നെ പേഴ്സണലായി കൊറച്ചാൾക്കാരോട് ചോയിച്ച്
ഉം ചെലോൽ നല്ലോണം സംസാരിക്കും മറ്റേ ഉം ഇ ക്കിം അങ്ങനെ വല്ലാതൊന്ന് നഞമ്മളൊന്ന് അങ്ങനെ സംസാരിക്കുന്ന കൂട്ട ലല്ലല്ലോ അങ്ങനെ ചെലോല് വളവള അങ്ങനെയാ ഇങ്ങോട്ടും അങ്ങ അല്ല ഇങ്ങോട്ട് ചോയിക്കുമ്പോ ചെലപ്പോ നമ്മള ഓട്ടോമാറ്റിക് അങ്ങനെ അങ്ങ് പറഞ്ഞോവും ഇതെല്ലതെ ചെലോര് പിന്നി ഇങ്ങനെ ചോയിക്കുമ്പോ ചെലവര് പിന്നെ എന്താ പിന്നെങ്ങാ ചോദിച്ചത് അപ്പൊ പിന്നെ നമക്ക് ഒന്നും പറയാൻ കിട്ടല്ല ഈ ഈ മന്നത്തെ വിളിച്ചേ രണ്ട് മൂന്നെണ്ണം എനിക്ക് നല്ല ഇതേന് നല്ലാം സംസാര്ച്ച്
ഉം
ഞമ്മള് പിന്നെ എന്താറയാ എന്തെങ്കിലൊക്കെ ടോപ്പിക് ഇങ്ങനെ എടുത്താ മതി ചെലൊരോട് സ ആഹ് ടോപ്പിക്ക് പറഞ്ഞാ മതി അപ്പൊ പിന്നെ ആ ടോപ്പിക്കായി ബന്ധപ്പെട്ട് അങ്ങനെ നമ്മൾ ഓട്ടോമാറ്റിക് പറഞ്ഞോ
ഉം ഇഞുള്ള എന്താ വായിക്കലന്നൊക്കെ പറഞ്ഞഞ്ല്ലേ
ആഹ് റീഡിങ്ങിന്റെ അതനക്ക് വന്നിണോ വന്നില്ല ആഹ് അയിനെപറ്റി ഇപ്പോ ഒന്നും പറയണ്ടന്നാല് പിന്നെ
ചായ കുടിക്കണംന്നൊക്കെ ഇണ്ടേന് പക്ഷെ ഇവിടെ ന്റെ അടുത്ത് ഫിൽറ്റർ കോഫി ഫിൽറ്റർ ചായക്കെ അത് ഇനിക്ക് അത്ര വല്ല്യെ
എഹ്
ഇഷ്ടല്ല അതല്ല നല്ലതുല്ലന്നൊക്കെ പറയും തായെ പോണം പിന്നെ നല്ല ചായട്ട അല്ലഞ്ഞ് പോകുമ്പോ ഒന്നാമതി ക്യാന്റീന്ന അധികം ഫുഡ് നല്ല പോലെ കഴിക്കാഞ്ഞിട്ട് ഈ ടൈമായത്തേക്ക് വെഷ് ക്കന്ന്ണ്ട് ചോറ് അങ്ങനെ ഞാൻ കയിച്ചിട്ടേല്ല
അല്ലെ പോകുമ്പോ ക്കേന്തെങ്കിലും കുടിക്കാം ഇവിടെ താഴെ പോയാലും തെരക്കാ ഇവിടെ എപ്പോഴും തെരക്കാ കാന്റീനിലാണെങ്കിലും ഇവിടെ പിന്നൊരു ചെറിയ കോഫി ഷോപ്പ്ണ്ട് അവ്ടിം നല്ല തെര ദാ ഫുള്ള് വരിക്കെ നിക്കണം ഓഡർ കൊടുക്കാന് അത്രീം ആൾക്കാരാ അപ്പൊ അത് വിചാരിക്കുമ്പോ താഴെ പോവാൻ മടിയാവും ഇവിടെണെ ഇങ്ങൻത്തെ ക്കടി പിന്നെ എണ്ണക്കടി അങ്ങന വല്ലാതെ വേണ്ടാന്ന് വിചാരിക്കും
എഹ്
ഉം ചെലപ്പോ വെശക്കുമ്പോ അങ്ങനെ വാങ്ങി പോകും ചെയ്യും
വാപ്പ എടക്ക് രാവിലെ ഇന്ന് ഇപ്പൊ പോരിച്ച പത്തിരി കൊണ്ട് വന്ന് ഞാനും എപ്പളെങ്കിലും ഒക്കെ തിന്നുമ്പോ വാപ്പ എടക്കണ്ട് കൊണ്ടരും ഉം
അവിടെ പോയാൽ പിന്നെ എപ്പളും വാപ്പ ഹോട്ടൽ ചായിം എന്തെങ്കിലും പൊരിച്ച പത്തിരിം പഴപൊരിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടാരും കൊറേന്നും വാങ്ങൂല കൊറച്ചെ അത്ങ്ങടെ എല്ലാരും നല്ല ടേസ്റ്റ്ള്ള പൊരിച്ച പച്ചത്തിരിന്തൊക്കെ ഉണ്ടാവും പാ ചൂടോട്ക്കെ
ആഹ് ചൂടോട്ക്ക രസാ ചൂടാറിയ പിന്നെ രസണ്ടാവൂല
ആഹ് അത് രസല്ലെ പഴമ്പപൊരി ആണെങ്കിലും അങ്ങനെ ആഹ് ചൂടോട്ക്കെ തിന്നാ നല്ലെ നല്ല ക്രിസ്പയിട്ടുള്ള പയംപൊരി ഇണ്ടാക്കേണ്ടവിടെ
എഹ്
വടെ ഹോസ്പിറ്റലില് ഒന്ന് ഉണ്ടാക്കുന്ന അത്ര നല്ലതല്ല
അവിടെ ഏതോ ഒരു നല്ല ടേസ്റ്റുള്ള എന്തോരീതീൽലേറ്റൊ കണ്ടീനേലോ റീൽസിലോ അങ്ങനെ എന്തോന്ന്
ഇവിടെ ഹോസ്പിറ്റൽല്ലോ? ആഹ് കാന്റീൻല് പലെ വിഭവങ്ങളൊക്കെ ഇണ്ട് അത് റീല് ക്കണ്ട പിന്നെ അതിനൊക്കെ നല്ല സാധനങ്ങൾ വാങ്ങണ നല്ല പൈസി കൊടുക്കണം
ആഹ്
കാന്റീനിൽ പോയാ ഇവിടുത്തെ കോഫി ഷോപ്പ് ചേനക്കാട്ടിൽ കുറെ സാധനങ്ങളവിടെ വെക്കും
ഉം
ഞാന് പിന്നെ ഒരു പ്രാവശ്യംറ്റെ പയം നെർച്ചെ വാങ്ങി ഉച്ചക്ക് കാര്യയിട്ടൊന്നും തിന്നാത്ത ദിവസം ഒരു ദിവസം വൈകുന്നേരം ഞാൻ പോയിട്ട്
ഉം
പഴം നെർച്ചെ പിന്നെ കൊഴപ്പല്യ
ഉം
തേങ്ങയും ഇന്തൊക്കെ നല്ലോണ്ട് ഇരുപത്തഞ്ച് ർപ്പേറ്റ ഒന്നിന്
ഉം
പിന്നെ പ ആഹ്
ആൻക്ക്ഞ്ഞീ ആ പിന്നെ മെസ്സേജ് അയക്കാം ആഹ് ശരീന്നാ